കേക്ക ഉം ന്തൊക്കെ എത്താ നല്ല വർത്താനം അങ്ങനെ പോണ്
ഇന്നത്തെ ക്ലാസും തൊക്കഴിഞ്ഞാ
ഏഹ് ഇന്നത്തെ ക്ലാസ് ഒക്കെ കയിഞ്ഞ് ഇന്ന്പ്പോ ഇഞ്ഞ്‌പ്പോ ശനിയാഴ്ചയള്ളേ
ഏഹ് ആഹ് വെള്ള്യയ്ച്ച ഒഴിവാക്കാരല്ലേ
ആഹ് വെള്ളി ഒഴിവാണ് ഇനി ശനി ഒര് എപ്പഴാ ണ്ടാവ ഏഹ് വെള്ളിയന്നെ രാത്രിണ്ടാവും കുട്ടിയള് ഇത് ഓതി കേൾപ്പിക്കാൻ നിക്കും
ഏഹ്
ഏതായാലും അതുവരെ ഒഴിവാണ് ഏഹ്
ഇന്ന് ഇഞ്ഞ് ഇണ്ടാവില്ലയ്ക്കാരല്ലെ ഇന്ന് ഇഞ്ഞ്ണ്ടാവില്ലേക്കാരല്ലേ
ഇന്ന്കഴിഞ്ഞ്
ഏഹ് ഒന്ന് ജസ്റ്റ് ഒന്ന്മാറിന്നാളെ അവിടുന്ന് ഒച്ചപ്പടെന്തൊ കേൾക്ക്ണ്ട്
അത് ഞാൻ ഒരു കുട്ട്യാളാണേ കുട്ടികള് കേരള വാല കേരള വാല കേരള വാല പറഞ്ഞ്ക്കാണ്ടെ പിന്നാലെ നടക്കാ
ആഹ്
ഏഹ്
ഞാ ഞാൻപ്പ രാവിലെനീച്ചല് ഒരു ഇൻസെക്ഷന് കൂടയാണ്
ഏഹ് എന്താണ് പരിപാടിയെത്താ?
പരിപാടൊന്നുല്ല ഒരു വേറെ ഒരു പുതയ ഒരു ചെക്കൻ വന്നക്ക്‌ണ് ഇങ്ങട്ട് ഓന് ഇതിന്റെ പരിപാടിയാ മൊത്തം മോഡ്യൂള് കാര്യങ്ങള് ഏഹ് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇണ്ടാക്കാ ഈ മൊത്തത്തില് അദ്ധ്യാപനത്തിന്റെ ആ ഇതൊ ഒരു കണീഷത്തി ഇന്തൊക്കെ നോക്കാൻ വേണ്ടീട്ട് ഓൻ ബി എഡ് ഒക്കെ കഴിഞ്ഞാ മറ്റേ അലിഗഡന്ന് അപ്പൊ ഓൻ തിന് മുമ്പ് ആന്ധ്രയിലെന്നു ഇപ്പൊ ഇങ്ങണ്ട് ബങ്കാൾക്ക് വന്നക്ക്ണ് ഇന്റൊടൊന്നുല്ല ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ഹുതവിയാ
ഏഹ് ഓ ഓ ഉം
അപ്പൊ ഓൻ പോയപ്പോ ഓന്റെപ്പോ ഇങ്ങനെ പോയതാ
ഏഹ്
അവടെ പോയ്ക്കാണ്ട് കുട്ടികളെ ഓത്തും വായനൊക്കെ ഒന്ന് നോക്കി
പിന്നെ അവിടെ മദ്രസും ഇതൊക്കെ ഉഷാറാണ് കെട്ടിടം കെട്ടിടും സൗകര്യവും ബാത്റൂമും ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉസ്താമാരും എന്നാലും കുട്ടികളൊ അത്രൊരു പോരാ ഓത്തൊക്കെ ഒക്കെ ഇങ്ങനെ കൊറെ മൂളലും ഉം വെറുതെ ആവശ്യല്ലാതെ ഇങ്ങനെ നീട്ടലും പിന്നെ
ആഹ് ആയി അതെന്താറിയോ മൊ മൊത്തത്തിൽ ഇവിടുത്തെ ആളുകളെ ഒരു പോരായികയാണ് അത് അത് ഇവിടെ മൊത്തം നമ്മളിതാ ഇടുത്തെ പഠന രീതിനെ കുറിച്ച് തന്നെ പറയാം ഏഹ് ഇപ്പ ഇബട പറഞ്ഞാല് വരെ സ്കൂളിലായാലും ബാറല്ലെ എവിടെ ആയാലും ഇമ്പല് എങ്ങനെ ചെയ്യണ വെച്ചാലേ ഇവിടെ ഏറ്റവും വലിയ പഠ ഠിത്തംന്ന് പറഞ്ഞാല് വായിക്കാൻ അറിയാന്നുള്ളതാ
ആഹ്
ഇവിടെ ഇബല് ആദ്യത്തെ ഒരു ഡിഫറൻറ് എന്ന് പറഞ്ഞാല്
ഉം
പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു അന്തരം ആദ്യം ഇവിടെ ഉണ്ടാവും പൈസ ഉള്ളവനെ എല്ലാവർക്കും തന്റെ കുട്ടികളെ പ്രൈവറ്റ്ക്ക് പറഞ്ഞയക്കും.
ഉം
കായി ഇല്ലാത്തോന് ആണ് ഈ ഗവൺമെന്റ് പറഞ്ഞേക്ക ഗവൺമെന്റ് സ്കൂ സ്കൂൾ പറഞ്ഞാല് സത്യം പറയാലോ ഒരു തേങ്ങ അവിടെ പഠിപ്പിചൂല ഇപ്പതാ ഇന്റെ തൊട്ട് മുന്നിലെന്നേ ഗവൺമെന്റ് സ്കൂളാണ് അപ്പൊ കുറച്ചു കുട്ടിയളതാ അപ്പുറത്തെ പെരേ കളിച്ചിണ് ഏഹ് അവിടെ പെരന്റെ മേ മേലെ കേറി കളിച്ച്ണതാ ഇതാ ഇവിടെ ഒരു ഒരു സംഗതി ഇവിടെ പഠിച്ചനില്ല. ഇവിടെ എന്താ വച്ചാല് ഇഞ്ഞി ഇപ്പ കുറച്ച് കഴിഞ്ഞാ ചോറ് ചോറ് ഇത് കൊടുക്കും അപ്പല്ലാരും മണ്ടി വരും ഏഹ് ചോറ് ചോറ്ന്നും പോകും ഇന്ന് നാല് മണി വരെ ക്ലാസ്സ് ഉള്ളാണ് ഇബലെ ഈ അധ്യാപകറ് അധ്യാപകർക്ക്‌ നല്ല സർക്കാർ ശമ്പളം കിട്ട്ണ്ട്ന്നല്ലാതെ ഉം ഇതിലൊരു ഗുണോല്ല ഇഞ്ഞ് ഇപ്പൊ കുട്ടികൾക്ക്‌ ഇഞ്ഞ് പഠിച്ചണം എന്നുണ്ടെങ്കിൽ ഇഞ്ഞ് ഓൽ എന്താ ചെയ്യാച്ചാല് ഇനി വൈന്നാരായാലും ഓര് ട്യൂഷന് പോവും.
ഉംഹ്.
പൈസ കൊടുത്ത് പഠിച്ചോല്.
വെറുതെ ആവശ്യല്ലാതെ.
ആഹ് ഒരു എന്ത് ലോക്കല് ട്യൂഷനാണ് അതും ട്യൂഷനൊരു കഥയാണ് ട്യൂഷന്ൽ കഥ പറഞ്ഞാല് സ്കൂള് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണോ അതാണ് ട്യൂഷൻ ചെയ്യണത്.
ഉംഹ് ഉംഹ്.
ഉംഹ്. കുട്ടിനെ കുട്ടിനോട് വായിച്ച വായിച്ചാ പഠിച്ചണ് അതായത് വായിക്കാ വെറും വായിക്ക അ. അർത്ഥങ്ങളൊന്നും പർഞ്ഞെരൊന്നുല്ല. ഇംഗ്ലീഷ് ആയാലും എന്തായാലും വെറും വായിക്കല് പഠിക്കണതാണെങ്കില്. അവിടെ മാസം ഇരുന്നൂറ് പ്യ. ഉംഹ് അപ്പൊ അഹ് കൊടുത്ത്ങ്ങനെ പഠിച്ചിണ്ട് ഒരുപാട് കുട്ടികള് ഏഹ് പിന്നെ കൊറ്ച്ച്. നല്ല ഗുണനിലവാരമുള്ളതാണെങ്കില് മാസം അഞ്ഞൂറ് പ്യ അവിടെ ഗുണനിലവാരം പറഞ്ഞാല് ഇംഗ്ലീഷി. ഇല്ല്യ അങ്ങനെ കാര്യായിട്ട് അങ്ങനെ പറഞ്ഞെരുന്നില്ല പിന്നെ എന്താണ്ടാ വെച്ചാ മാക്സും ഇതൊക്കെ ചെയ്യും അവിടെ.
ഉംഹ്.
എല്ലാ വിഷയും ഓല് ചെയ്തു തരും. അപ്പൊ പിന്നെ അത് പഠിച്ചുന്നുംല്ലതാണ്. ഇബലീ കാര്യായിട്ട് ഇബല്ക്ക് എന്താ പറയാ. മൊത്തത്തിൽ ഇബരെ കുട്ട്യാളെങ്ങട്ടാണ്ട്. കുട്ടികൾക്കുള്ള ആ വിദ്യാഭ്യാസാണ്ട് നിഷേധിക്കാണ് ഇവിടെ.
ഒര് ഒരു കടംമായിട്ടൊന്നും കൂട്ട്ണില്ലല്ലേ.
ആഹ്. ആടോ ഇബരൊന്നും ഒരു തീരെ ഉത്തരവാദിത്തം ഇല്ല അത് എന്താറിയോ ഒന്നാമത് മോണിറ്ററിംഗ് സിസ്റ്റം ഒന്നും ഇല്ല. അതേപോലെ എന്തേണ്ടായാല് ആൾക്കാര് ചോയ്ച്ചെ ഒന്നുല്ല. ഇവിടെ ഇപ്പ കുട്ടികള് വാപ്പമാര് കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞ വാ വാപ്പമാര് കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കണത് എന്ത്നാന്ന് വെച്ചാലേ. ഏഹ് ഇറ്റള ശല്യന്നൊഴിവായ്കിട്ടാന.
ഉംഹ് ഉംഹ്.
പ്പ്യ. ഏഹ് എങ്ങ്ട്ടായാലും ശ കുട്ടികളെ ശല്യം ഒഴിവായ്കിട്ടാനാണ് എന്ത് ഇബല് ഓലെ പറഞ്ഞയ്ക്ക്ണ്. അതേപോലെ ഇപ്പും. അധ്യാപകൻ വന്നാണ്ട് ഇങ്ങളെ മോനെന്ത സ്കൂള് സ്കൂൾക്ക് പഠിച്ചാ വരാത്ത് ചൊയ്ച്ചാല് അപ്പം പറേല് ആഹ് ഓൻ ഇവ്ടെ. കളിച്ചിണ്ട് ഏഹ് ഇങ്ങള് പുട്ച്ച് കൊണ്ടൊയ്ക്കോളിം പറിയ് എൻ എന്നും ഇപ്പൊ പുട്ച്ചൊണ്ടോണ പണിയാ.
ഏഹ് പഠിച്ച്ണം ഒന്നിയ്യലേ
ഇല്ല്യ. ഇക്കൊല്ലം ഏതായാലും ഇവിട്ത്തെ മാ ഇതിന്റെ എഡ്മാശ് മാറീക്ക്ണ്. ഏഹ് ഇബടെ ഇന്റെ തൊട്ട് മുമ്പുള്ള സ്കൂളിന്റെ. അ മൂപ്പര്ക്ക് കൊറ്ച്ച് കൂട്ട്യേളെ പഠിപ്പിച്ചണം ന്ന്ണ്ട്.
ഉം.
അപ്പൊ അതോണ്ട് ഇപ്പം ഇപ്പ മുപ്പര്താ. കുട്ട്ളക്കങ്ങനെ അകത്ത്ക്കാക്ക്ൺണ്ട്.
ഇന്നാലും മുപ്പര് മാത്രം വിചാരിച്ചാലും പോര.
അവും പോര ഏഹ് ഇന്നാലും മൂപ്പരും അങ്ങനണ്ട് പഠിപ്പിച്ചൊണുന്നില്ല. ഞമ്മളെ നാട്ട. ട്ട്ത്തെ സാധാ ഒരു ടീച്ചർ പഠിപ്പിച്ച്ണ പോൽ അത്രി. പോലും ഇബലൊന്നും പഠിപ്പിച്ചിണില്ല. ഇബടെ ഇബടെ ഒന്ന് മുതല് ഒമ്പത് വരെ. ഏഹ് ഇബടെ നടക്ക്ണ പരിപാടി പറഞ്ഞാല് എന്തെന്നറിയോ പരീക്ഷായാല് ഉത്തരം ബോർഡ്മ്മെ എഴുതി കൊടുക്കും.
ഉം
ഏഹ് ഇങ്ങ്ട്ട അഹ് കുട്ടി എഴുതിയാല് വിജയായി. ഏഹ് നോക്കി എഴുതാന് അറിയാത്തോനാണെങ്കിലാണ് പ്രശ്നം
മ്
അതാ അതൊക്ക്യാണ് ഇവിട്ത്ത അവസ്ഥ ഇങ്ങ്ട്ട് പക്ഷെ ഇപ്പൊ കൊർച്ച് മാറ്റങ്ങള് വരണ്ട് ന്നുള്ളതാണ് ഇവിടെ ഉള്ളോരൊക്ക പറഞ്ഞത് അതായത് ഇത്രയും കാലം ഇബടെ ഇബടെ സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗം കിട്ടണെങ്കില് ഞമ്മളട് പീ. എസ്സി എഴ്തണ്ടെ
ആഹ് ഇബടെ എന്തൊ എസ്സ്യൊ അങ്ങനെന്തൊ വേണം
ആഹ് ഇവ്ടെ ബീ പി എസ്സി എയ്തണം ഈ ബീ പി എസി എയ്തല് ഇത് ഈ ഒരു സിസ്റ്റം വന്നിട്ട് ഇവ്ടെ മൂന്നാല് കൊല്ലായിട്ടൊള്ളു
ഏഹ്
ആഹ് അതായത് മൂന്നാല് പറ്ഞ്ഞാല് ഇവ്ടെ കൊർച്ച് കൊല്ലായിട്ടൊള്ളു ഈ ബീ പി എസ്സി വന്ന് ഏഹ് അപ്പോ അയിന്റെ മുമ്പ് ഇണ്ടായ്ന എന്ത ചാല് നമ്മളെ മാനേജ്മെന്റില് ഇവല് കേറൂലേനു അഥവാ പൈസ കൊടുത്താണ്ട് കേറ ആഹ് അയേ പോലെ കോളിഫിക്കേഷൻ ഇണ്ടായാണ് പൈസ കൊടുത്ത് കേറലൊ അങ്ങനെ എന്തോ ആണ്
ഉം ഉം
അപ്പ എന്തെയ്യ്ണ് ഒര് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരക്കാരം കൊർച്ച് കൈ കയ്യില് കൊർച്ച് കായുള്ളോനൊ മാശക്കാരം
ഉം ഉം
പഠിപ്പിച്ചൂല പഠപ്പിച്ചല് എങ്ങനെ അറീല്ല ബി എഡ് പാസായിണ്ടാവൂല അത്ണ്ടാവുല ഇത്ണ്ടാവുല
ഉം ഇതാവുമ്പൊ പിന്നെ കൊർച്ച് പഠനം ഇതൊക്കള്ള ആൾക്കാരാവും
ആഹ് അത് ആഹ് ഇന്നാലും ഇവല കമ്മിറ്റ്മെന്റ് ശരിക്കും അവും മോണിറ്ററിയ്യാന് സിസ്റ്റം വാണം
ഇതിന്റെ സിസ്റ്റം മാശേതാണ്
ആഹ് സിസ്റ്റം മോശയോണ്ടാണ് അതായത് ഇവല്ക്ക്‌ മോണിറ്റർ ചെയ്യാൻ കൃത്യമായിട്ടൊരു സിസ്റ്റം ഇണ്ടെങ്കിലെ
ഏഹ്
ഏഹ് ഏതാണ്ട് ഒക്കെ റെഡി ആവും പിന്നേ അണ് രക്ഷ് രക്ഷിതാ കൾ കാര്യം ഓലെ പറഞ് റെഡി ആക്കല് അത് പിന്നെ അട്ത്ത കാര്യാണ്
ആഹ്
അവൻ ചെയ്ത് കാള്ളൊക്കെന്നെ ഒള്ളൂ ഇനിയിപ്പെ ഏതായാലും ഞാൻ ഇവിടെ ആലോചിച്ചട്ടുള്ള ആൾ എന്ത് രക്ഷിതാക്കളൊക്കെ ഒന്ന് വന്ന് കാണാറിയാ ഇവടെ ഇങ്ങനെ അതന്നെയാ പ്രശ്നം ഏഹ് ഇപ്പം സ്കൂൾക്കാര് മാത്രല്ല ഇപ്പൊ ഇബര് പാടത്തിക്കറങ്ങാണെങ്കി കുട്ടിനെ പേരെ നോക്കാനാക്കും
ഉം അയ്ന രക്ഷിതാക്കൾക്ക് അയ്നുള്ള ബോധവൽക്കരണം നൽകണം അല്ല കുട്ടിയാള് പഠിച്ചണം ഓലും ഇപ്പോ ഓല്ക്ക് അയിന്റെ വെല അറിയില്ലല്ലേ ഒന്നാത് അതാണ്
ഇ ഇല്ലില്ല അതാണ് അ എന്തറിയോ ഞമ്മളാവിടെ
വന്ന് പറഞ്ഞാല് ഈ കൃഷിയും വെളവെടുപ്പും
പക്ഷെ ഇവൽത് ഏഹ് ഇബലെ ഏറ്റവും വല്യ ഒരു പ്രശ്നം പർഞ്ഞാ എന്താറിയോ ഇനിയിപ്പ നമ്മളെ വിദ്യാഭ്യാസത്തിന് പവറുണ്ട് അത്ണ്ട് ഇത്ണ്ട് പർഞ്ഞറിയാ ഇപ്പൊ നമ്മോട് ആ അതന്നെ അതന്നെ അതന്നെ ആ ഇങ്ങള് പർഞ്ഞെ ശരിയാണ് ഞമ് ഞമ്മളെ കണ്ടോ ഇങ്ങന കഷ് ടപ്പെടാണ് പാടത്തും പറമ്പത്തും ഏഹ് ഉം ഉം ഇന്റെ ഏഹ് അകന്നൊരു ബന്ധുണ്ട് ഓങ്ങനെ പഠിച്ചിട്ട് ഓൻ വല്യ ഇതായി ഏഹ്
ഒക്കെ സമ്മയിച്ചേരും
ആ ഒക്കെ ആ സമ്മയിച്ചെരുട്ടോ പിന്നിം പയെ പോലെന്നെ
ഉം ഉം
ഏഹ് സത്ര അപ്പ അയിന്നെന്താ മനസ്സിലാവണത് ഇബൽക്ക് ഇത് ശരിക്കാണ്ട്
ഇവര് തത്തമ്മ പൂച്ച പൂച്ച ഏഹ് ഉം
ഇക്ക്ള്ള അല്ല ഏഹ് ആയ് ഇന്റെ മോന്ള്ള അല്ല
ഉം
നീ ചലപ്പോ ഇനി അപ്പ് മ ആഹ് ഇല്ല ഇനിപ്പ ചിലപ്പോ മറ്റേ ടിം ഉണ്ടാവും എന്തേലും കേട്ടാ അപ്പ പോയി കു ട്ടിനെ രണ്ട് പൊട്ടിച്ചും പിന്നെ പിന്നെയും ഇയാൾ ഒഴിവാക്കും
ആഹ് ആഹ്
പക്ഷെ ഇവിടെ വേറൊതിട്ണ്ടോ അതെ ഗ്രാമാണെങ്കിലും മറ്റേ എന്താ പറയാ ഇപ്പൊ നമ്മൾ ജീവിക്കണ രണ്ടായിരത്തി ഇരുപ ത്താറിലാണല്ലോ
ആഹ്
ആഹ് അപ്പൊ പിന്നെ രണ്ടായിരത്തി ഇരുപതാറില് കുറച്ച് എലമെൻ സ്ണ്ട് ഇവ ഇവിടെ എന്നാലിത് അതായത് കയ്യിൽ ഫോണുണ്ട് ഏഹ് കുട്ടീനെ അടി അടി അടിച്ചാല് എന്ത് സ്കൂൾക്ക് വരില്ല
ആഹ്
ഏഹ് അങ്ങനത്തെ വേണ്ടാത്ത ആ സാധനങ്ങളൊക്കെ അല്ലേ
ആഹ് ആഹ്
അതൊക്കെണ്ട് ആഹ് ഇല്ല ആഹ് ഏഹ് അതായത് ഏഹ് കാൽത് കാര്യയിട്ട് ഫോ ഫോൺ നോക്കി കുത്തർക്കാകാരം ഗെയിം കളിക്കാ കാരണം നല്ല പബ്ജിയ ഉല്ലോ ഫ്രീ ഫയർ അഡിക്റ്റുകളാണ് ഇവിടുത്തെ ഒരുവിധം കുട്ടികളൊക്കെ
ഏഹ
ഉം എന്നാലോ ആഹ പഴയ ആഹ പതിനഞ്ച് ഗ്രാമണുള്ളത് സ്കൂള് പഴഞ്ചം ഗ്രാമമാണ് ആഹ പഴ പഴയ കാലഘട്ടമാണ്
സാഹചര്യങ്ങൾക്കൊന്നും ഒരു മാറ്റല്ല
അതായത് തിന്മയുടെ കുട്ടിയുടെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം തിന്മയുടെ മാനദണ്ഡങ്ങള് അതിന്റെ മോഡേൺ ആധുനികികതയിലും മറ്റതൊക്കെ ആഹ പഴഞ്ചൻ കാലഘട്ടത്തും ആഹ അതുകൊണ്ട് ഇവർക്ക് പണിടിക്കാനൊക്കൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പോ ഏതായും അവിടുന്ന് ഒച്ചക്ക കേക്ക പഠിപ്പിക്കണേ
ഉം ആലും സമയം കടെ കണ്ടു പോയി ഈ ഏതനും അങ്ങോട്ട് വിളിക്കി ആഹ സംസാരിക്കാം ശരിന്ന ആഹ